അസ്സലാമു അലൈകും
വലൈക്കുമുസ്സലാം എന്തൊക്കെ വർ
എ സുഖായിട്ട് പോണു ഒരു ഒരു ഇതില്ല
എൻ ഞാൻ ഇവിടെണ്ടേ എന്ത പരിപാടി ഭക്ഷണൊക്കെ കഴിച്ചോ?
ഒരു ഓ ഓ ഭക്ഷണൊക്കെ കഴിച്ചു
റേഞ്ച് കുറവുണ്ടോ?
അപ്പോർക്കിയ എണീക്കാ എങ്ങനെ?
ആഹ് അയ്ശരി ഇന്നെന്താ എന്താ ഇണ്ടാക്കിന്ന്?
അല്ല ഇന്ന് ചോറ് സാദാ ചോറും, പിന്നെ വെത്തല് കയറിയൊക്കെ ആയിട്ട് അങ്ങനെ പ്രത്യേകായിട്ടൊന്നുല്ല്യ
ആഹ് കുട്ട്യോളൊക്കെ ണ്ടാവോലല്ലേ ഇന്ന് വീട്ടില്,
ആഹ് ആഹ് ഇന്നവർക്ക് അവധി അല്ലേ അവരിവിടെണ്ട് ഉം ഉം ഉം എവ
ട്ടൊക്കെ കഴിഞ്ഞു ഒഴിഞ്ഞിരിക്ക ഇവിടെന്ന് എറച്ചിണ്ട് അത് വരട്ടി പിന്നെ മോര് കറി,
അ ആഹ്
അത് തേങ്ങാകൊത്തൊക്കെട്ട് വരട്ടിയാല് ഇവടെ നല്ല ഇഷ്ട എല്ലാർക്കും.
ആഹാ തേങ്ങാ കൊത്തിടും ല്ലേ ചുട്ടിട്ടാണോ അടുപ്പിലിട്ട് ചു ട്ടാണോ ഇടല്
അങ്ങനെയല്ല എന്താ പറയാ എണ്ണീക്കന്നെ ആദ്യം എറച്ചി വേവിച്ചിട്ട്
ഉം ഉം
പിന്ന അത് എണ്ണേക്കിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും നമ്മളെ ഈ ഉണ്ണിയപ്പൊക്കെണ്ടാക്കുമ്പൊടു ക്കൂലേ നെയ്യപ്പത്തിക്കൊക്കെ അത് പോലെ ആഹ് അങ്ങനെ
ആഹ്
പിന്നെ അത് അത് നല്ല രസാ അങ്ങനെ കടിക്കുമ്പോ ഓര കർപ്പിച്ചെടുത്താല്
ആഹ് ആഹ് ഇവിടങ്ങനെ തിന്നും ഇവ്ടെ അത്ടാതെന്നെ ഇങ്ങനെ തേങ്ങൊന്നുടലീല്ല്യ അല്ലാതേണ് ഇണ്ടാക്കല് തേങ്ങടാതെ ഉം ഇന്നാളിപ്പോ ആരോ ഇന്നോട് അങ്ങനെ പറഞ്ഞു തേങ്ങ അടുപ്പില് ചുട്ടിട്ടാല് രസാണ്ന്ന് ചുട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അയിലേക്ക്
അരിഞ്ഞിട്ടെലോ അങ്ങനിടലുണ്ട് പക്ഷെ അത് തേങ്ങാകൊത്ത് ഇട്ടാ തന്നെ വേറൊരു ടേസ്റ്റ
രസാണ് ആഹാ
അയെടേലിങ്ങനെ കടിക്കുമ്പളേ
ആഹ് പിന്നെ എവിടെ എല്ലാരും എവിടെ
ഇതാ ഇവിടെണ്ട് ചെറിയ ആള് ഉറങ്ങിക്ക്ണ് വെലുത് ഇവടെണ്ട്.
ഉം ഉം ഉം
ഇന്ന് മഴയുണ്ടോവിടെ
ഓഹ് ഇപ്പം കൊറച്ചേരായിട്ട് ഇങ്ങനെ കൊറച്ചൊരു കൊറവുണ്ട് ഇത്രേക് മഴണ്ടായിരുന്നു. രാവിലൊക്കെ നല്ല മഴ ഉം ഒരാഴ്ചായിട്ട് ഇല്ലായിരുന്നു നല്ല വെയിലേന്
ഏഹ് ഇവിടെ നല്ല മഴേന്ന് ഇന്ന് രാവിലെ മുതലേ മഴയാ
ആഹ് ഇവിടെണ്ട് ന രാവിലെ മുതലേ ഉണ്ടെന് ഇപ്പം കൊറച്ചേരായിട്ട് കൊറച്ചൊരു കൊറവുണ്ട്.
ഉം രാവിലെ മുതലേണ്ട് ഞങ്ങളിന്ന് ഏയ് ഓള് ചിത്രം വരയ്ക്ക അപ്പൊ അയിന് കളറൊടുക്കാന്
ആഹ്
അല്ലെ മുറ്റത്തേക്കെറങ്ങപ്പോയി വെള്ളത്ത് കളിക്ക അല്ലെങ്കിലേ ജലദോഷം പനിയൊക്കെണ്ട്. അപ്പൊ പിന്നെ റൂമിലിട്ടടച്ച് ആഹ്
ഉം പനി വന്നാല് മാറാൻ പണിയാണ്.
അതാണ് മാറാൻ ഭയങ്കര പണിയാ ഇപ്പാണെങ്കി പല പല പനികളും എല്ലൊം ഉള്ളേ ചെല്ലാ തന്നെ ഓര് ഓരോ ടെസ്റ്റും കാര്യങ്ങളും പറയ
ആദ്യത്തെ പോലെ ഒരു പനിയും ജലദോഷല്ലല്ലോ ഇപ്പോ ഉള്ളത് ആ പനിക്കെന്നെ പല പേരുകള്
ആഹ്
ഒരു പനിയാണെങ്കിലോ പനിക്ക് പല പല പേരുകളാ ഇവടെ
പല പല പേരുകൾ തന്നെ നമ്മക്ക് സാദാ ഇണ്ടാവണ വയറളക്കം ചർദി ഇതൊക്കെ ഉണ്ടായാലും വയർ കയുകി
അ ആഹ് ആഹ് ശരിയാണ്
അവിത് കാണാതെ എറങ്ങി പോവാണെ ഒന്ന് കണ്ണ് തെറ്റിയാണ്ടാവും വെള്ളത്തില് അപ്പോ ഞാൻ ഇബടെ പുടിച്ച് ത വാതിലടച്ച് പൂട്ടി
ഉം ഉം അതാ നല്ലത് ന്നാ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ
ആഹ് ഞാൻ ങ്ങളിന്ന് എന്താ പറയാ മറ്റേ പ്രിയദർശിനിൽ എങ്ങട്ടേലും പോണന്നൊക്കെങ്ങനെ പറഞ്ഞന്നി
അക്കാഡം പോയിക്കോ അല്ലെങ്കി ഒന്നുല്ലെങ്കി കടപ്പുറത്ത്ക്കെങ്ങിലും പോകാന്നൊക്കെ പറഞ്ഞ ത് അപ്പൊ ഒക്കെ പറണ് ആഹ് ഒക്കെ പറഞ്ഞൊക്കെ ഇതാ അക്കീന് താത്താരൊക്കെ ഇണ്ട് എന്നൊക്കെ പറഞ്ഞീഞ് ഇത്താത്താരൊക്കെ
ആഹ് ആഹ്
അപ്പാ ഇന്ന് രാവിലെ തന്നെ നല്ലാ മഴാ
ആഹ് മഴ ആയാ പിന്നെ പോവാൻ പറ്റുല്ലാ
ഇക്ക് പിന്നെ അല്ലെങ്കി തന്നെ മഴ ഒന്ന് ചാറാലേ എനിക്ക് പൊറത്ത് എറങ്ങണന്നേ ഇഷ്ടാല്ലാ മുട്ടത്തക്ക് എറങ്ങന്നെന്നെ ഇഷ്ടല്ല
പലാപ്പൊഴെ ഞാൻ വേഗുളു അല്ലെങ്കി ഇങ്ങള് പൊയ്ക്കോളിറഞ്
ഏഹ്
അപ്പൊ പിന്നെ ആരും പോയില
ഉം ഉം ആഹ് ആരും പോയിട്ടുണ്ടാവൂല
ആഹ് ഇന്ന് എന്നെ പോയാലും നടക്കൂല്ലാ എനിട്ടോ ഈ കുടട്ട്യേളൊക്കെ കൊണ്ട് പോമ്പോളേ മാഴെയും ഇതൊക്കെ ആവ്മ്പോ മതിയാവും പിന്നെ ഓര്ക്ക് അങ്ങനെക്കെ പോമ്പാം വെയിലും കാര്യങ്ങളും ഓക്കെ വാണം
ആഹ ആഹ ആഹ ഇന്നലെ ഇണ്ടോര്ന്നു ഹരിക്ക് ഇന്നലെ അവധിയേര്ന്ന്
ഏ ഇന്നലെ അവധിയല് ആഹ ഓള്ക്ക് ഇന്നലെ അവധിയാണ് ന്നലെ ചെലെ കുട്ടിയേകൊക്കെണ്ട് അർഞ്
ആഹ ഇവടെ വല്യ മക്കക്ക് ഒക്കണ്ട് ഇമ്മളെ മക്കക്കൊക്കെ ഇണ്ടേയ്ര്ന്ന് എല്ലാരും ചോയിക്കും ഇവല്ക്ക് വെള്ളിയാ
എവടെന്നട്ട് കുട്ട്യേളൊക്കെ ഒവുടെ
ഇവടതാ മേലെതാ കളിക്ക്ണ് ന്റെ ചെറിയേത് ചെർത് ഒർങ്ങി മറ്റോല് താടെ മേലെ കളിക്ക്ണ്
ആഹ ചെർതിന് ഇപ്പെത്രായി
മൂന്ന് വയസ്സ് ആകാനായി
ഏഹ അഹ് ശെരി
മാസം കഴിഞ്ഞ മൂന്ന് വയസ്സ് തെകയും
ആഹ ഇന്ന് മറ്റേ ഇതല്ലെ പോളിയോ ദിനല്ലേ കൊട്ത്തോ പോളിയോ ഒക്കെ
ആഹ ഇന്നാണ്ലേ
ആഹ ന്നാണ്പ്പ ടീച്ചറ് ഇങ്ങനെ വിളിക്ക്ണ് ണ്ട്
ഞാൻ കുൾച്ച്ട്ടില്ല ആഹ ന്നലെ ഇന്ക്ക്ങ്ങനെ തൺ
ഇജ് എട്ങ്ങേറായിക്കണ്ടേ ഇക്കാകേണങ്കി ഇവടെ ഇല്ലാനും
അഹ ആഹ എവടെ പോയി
എന്നെ എന്താ പറയാ ചെങ്ങായിന്റെ കുടിര്ക്കല്ണ്ട് അപ്പൊ അയിന് പോയി
ഉം അൻക്ക് ഇല്ലേ
ഏഹ ഇല്ല ഞാനും പോയിണ് ഞാൻ പിന്നെ മഴയാലങ്ങനെ ഒട്ക്കും എറങ്ങലില്ല
ഉം മഴയാ പിന്നെ
മടിയാണ് അ ഈ കുട്ട്യളീം കൊണ്ട് പോയാണ്ട് ഓൽക്കൊര് ചെറിയൊരു മയ ട്ട്യാ മതിയാവും പനി തുണ്ടാവാന്
ഇ അൽക്കാനൊക്കെ ഒരാളെ പൊറത്ത്ക്ക് എർങ്ങാനൊക്കെ ഒര് മടിയാണല്ലോ
മടിയണ് ആഹ അവടെ ആണെങ്കി ഇത് ഇല്ലേ അപ്പൊ മിഷീന് ഇല്ല പൊറത്ത്കെന്നെ എറങ്ങണം
ആഹ ആഹ
അലക്കണങ്കിലൊക്കെ
ഉം പിന്നെ എന്തൊക്കെണ്ട്
പിന്നെ എന്തൊക്കെ ഇനി വൈന്നേരം എന്തെങ്കിലൊക്കെണ്ടാക്കൊ കടികളോക്കെ ചായക്ക്
ചെലപ്പൊ ഉം മൂപ്പര് ഇവടെ നാട്ടിലുള്ളതായോണ്ട് ഇപ്പൊ എന്തേലൊക്കെ ഇണ്ടാക്കും മൂപ്പര്ക്ക് എന്തേലും ഓക്കെ വാണം അപ്പൊ എന്തേലു
ഏഹ അപ്പൊ എന്നും ഒഴിവേകുല്ലേ
ആല്ലാ അവര് പൊറത്ത് പ്രവാസി ആണ്
അഹ ആഹ
ഇപ്പൊര് രണ്ട് മാസായി വന്ന്ട്ട്
രണ്ടുമാസോ ആഹ ശെ വീട്ടില് അപ്പൊ ഉമ്മി ഉപ്പിയൊക്കണ്ടോ
ആഹ ഓലക്കെഇവ്ടെണ്ട് കെട്ക്കാണ് ചോറൊക്കെതിന്ന്ങ്ങനെ കെട്ക്കാണ് എല്ലാരും ഒരു മയക്കത്തിന്റെ സമയാണല്ലോ ഇപ്പൊ
അതാണ് ഉച്ചമയക്കത്തിന്റെ സമയ
ആഹ എല്ലാരു ഒന്നു മയ മയക്കത്തിലാ
ആഹ് അതെ യാത്ര ഒക്കെ പോയിനോ
ഇല്ല്യ ഇല്ല ഇപ്രാവശ്യം കുടിയിരിക്കല്ന്റെ തെരക്കൊക്കെ ആയപ്പം പിന്നെ പോവാൻ പറ്റിയിട്ടില്ല എവിട്ക്കും പോയിട്ടില്ല അപ്പൊ ഇവിടെ തന്നെയാണ് അപ്പൊ അയ്ന്റെ ഓരോ ചുറ്റുപാടിലായിട്ട് എവിടുക്കും എറങ്ങിയിട്ടില്ല
ഏഹ്
പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് ഇയ്യോ ഉം കഴിച്ചില്ലേ ചോറ് കഴ്ച്ചില്ലേ
ആഹ് ചോറ് ഒക്കെ കഴിച്ചു ഇപ്പ ഇവടെ ഇങ്ങനെ വെറുതെ ഇരിക്കാണ് അപ്പൊ ഓള് ഇങ്ങനെ ചിത്രം വര ഇണ്ട് അത് നോക്കി ഇങ്ങനെ ഇരിക്കാ
ഉം ആരും ഇല്ലേ വേറെ ആരും ഇല്ലേ ഇവ്ടെ
വീട്ടിലിപ്പോ ആഹ് ഉമ്മയും ഇപ്പയും ഉണ്ടേന്നു ഇന്ന് ഇപ്പാക്ക് ഒഴിവാ
ആഹ് ഞായറാഴ്ച്ച ആഹ് എവിടെ ഇങ്ങട്ട്
ഇപ്പ ഓലക്കട് കെടന്ന്ണ് ഫുഡ് ഒക്കെ ഭക്ഷണം കഴിച്ചാണ്ട ഇങ്ങനെ കെടന്നതാ
കേട്ന്ന്ക്ക്ണ് ഉം ഉം
ഉം ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കണം വിചാരിക്ക്ണ്
ഉം എന്താ ഇണ്ടാക്കാ
എന്താ പറയാ പഴണ്ട് കൊറെ പഴ്ത്തത്ണ്ട് അപ്പൊ പഴം പൊരിക്കെ ആഹ് അല്ലങ്കി നെയ്യ്ല് എന്തെങ്കിലും വാട്ടി തിന്നാ വിചാരിക്കുന്നു ആഹ് എല്ലാർക്കും ഒഴിവുണ്ടാവുമ്പോളെ ഇതൊക്കെ ഒരിത് ഇതുണ്ടാവുള്ളൂ അല്ലെങ്കില് ഇണ്ടാക്കി വെച്ചാല് വെർ
അതൊക്കെ ചെ ചെലവാവണങ്കില് ഇവര് ഉള്ളപ്പൊഴേ ഇണ്ടാക്കാൻ പറ്റുള്ളു
കുട്ടികളൊക്കെണ്ടാകുംമ്പോഴേ പറ്റുള്ളൂ അല്ലെങ്കി വേർതെ ആവും അങ്ങനെ കിടക്കും
ഉം ഉം ഉം മോൾക്ക് ഇപ്പം എത്രയായി
ഓൾക്ക് അഞ്ച് വയസായി
ഉം ഉം എന്താ പാട് പഠിപ്പൊക്കെ
പഠിപ്പൊക്കെ ഒരു കഥ തന്നെയാണ് മടിയാണ്
ഉം മദ്രസയിൽ അയക്ക്ണ്ടോ
ഇല്ല മദ്രസ്ക്ക് ആക്കിയിട്ടില്ല
ഉം
സ്കൂള്ക്കന്നെ പോവുമ്പോ എണി എണീറ്റ് കിട്ടാനെ ഭയങ്കര പാടാ മഴയും കൂടി ആവുമ്പളെ കുറച്ച് നേരം കൂടി ഉറങ്ങട്ടെന്ന് പറയും
ഉം ഉം ഉം
ഇപ്പന്നെ വിളിക്ക്നോയ്ക്കും കുറച്ച് നേരം കൂടി ഉറങ്ങട്ടെ ചോയ്ക്കും അതാണേ രാവിലെ ഇപ്പം വണ്ടി വരൂല്ല
ഉം
അതുപോലെ ഇതന്നെയാണ് ഞാനിങ്ങനെ വിചാരിച്ചിനി ഈ കുട്ടിയോളൊക്കെ രാവിലെ പോണത് കാണുമ്പോ ഇമ്മേ ഈ മഴത്ത് നീച്ച് പോണത് കാണുമ്പോ ഞമ്മളും ഇപ്പോ ആ കാലൊക്കെ കഴിഞ്ഞ് വന്നതാണല്ലോ ആഹ് അത് എങ്ങനെ ഇപ്പൊ ഞമ്മളും പോയതും അതന്നെ പക്ഷെ നമ്മളെ മക്കള്തെ ആലോചിക്ക്മ്പൊ നമ്മക്ക് ഇടറങ്ങേറാണേ ഞമ്മള് പോയത് അങ്ങനെ മക്കളെ അങ്ങനെ പോണ ഒക്കെ ആലോചിച്ചാ നമുക്ക് ഇടങ്ങേറല്ലേ ഉറക്കത്ത്ന്ന് വിളിച്ചു ഉണർത്തി കൊണ്ട് പോയിക കുളിപ്പിച്ചലും
ആസം രാവിലെ ആസമയൊക്കെ ന്നല്ലരു ഒറക്കിന്റെ സമയണല്ലോ
ആണ് ആഹ് അതന്നെ
പിന്നെ നമ്മള് പോയി ഞാന് ആഹ് ഒരു രണ്ടളും പോവ്ണ്ട് അപ്പ വല്യിപ്പന്നും പോവ്ണ്ട്
ആഹ് അത് ശരി എടുത്ത തന്നെയാ സ്കൂൾ മദ്രസൊക്കെ?
ആഹ് കൊറ്ച്ച് ഒര് വളവ് കഴിഞ്ഞാൽ ണ്ട് എത്തി
ആഹ് അത് ഞാൻ പോണന്ന് അങ്ങനെയാണ് എൻറെ വീടിൻ്റെ എടുത്താണ് മദ്രസ് പക്ഷെ പോകാം ഭയങ്കര മടിയെകാരം ഇങ്ങട്ടെ എന്തായാലും അടിയൊക്കെ കിട്ടി പോകൂ
പിന്നെ
എന്തേലും ചെയ്യണ് ണ്ടോ ഇങ്ങള് എന്തെലും ജോലി ചെയ്യണ് ണ്ടോ?
എനെ
പഠിക്കാൻ പോവാ അങ്ങെനെ എന്തെലും ചെയ്യ്ണ്ടോ? ഹലോ?
എന്താ
കേൾക്ക്ണില്ലേ? ആഹ്
ഹലോ? പ്രശ്നം വന്നിട്ണ്ടില്ലേ
ആഹ് എന്തോരുത്ണ്ട് റേഞ്ച് പോവാണ് തോന്നുന്നു. ന്ന മയോണ്ട് ര്ക്കും ഇന്ന് നല്ല മഴയല്ലേ
ഞാൻ ന്നാ ശെരിട്ടാ ഞാൻ വിളിക്കട്ടോ
ഹലോ? ആഹ് ആഹ് ആയിക്കോട്ടെന്നാല്